ഹല ഹലോ കേക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ
എന്താ ന്നാലെ
ഹലോ
ആ് കേൾക്കണില്ല
എന്താ ഫ്രീയാണൊ
ഫ്രീ ആണെ ആഹ് പ്പൊ ഫ്രീയാണ് നാല്മണി മുതൽ പിന്നെ ആറേ ആറര ഏഴ്മണിവരെ പിന്നെ ഫ്രീയാ
ണ അ
മ്
മക്കളൊന്നുല്ലേ സ്കൂള്പോണോ
മക്കള് സ്കൂളിന്നൊക്കെ വന്നൂ ഓലെ ചായുടിം യൊക്കെ കഴിഞ്ഞു പിന്നെ വെൽ ഫിദെത്തീട്ടില്ല ഓള് പത്താം ക്ലാസ്സാണേ ഈവനിംങ് ക്ലാസ്സുണ്ടാവോണ്ട് കൊർച്ച് വൈകും
വൈകൂലെ എത്രാളാ
ചെറിയോല് രണ്ടാളത്തി അവരെ ചായകുടിയൊക്കെ കഴിഞ്ഞു മൂന്നാ വന്നു ഓൻ കൾച്ചാൻ പോയി. രണ്ടാമത്തത് ആറാം ക്ലാസ് സ്ല്
കൾച്ചാൻ പോയി
ത് പത്തിലും ചായൊക്കെ കഴിഞ്ഞിങ്ങനെ പൊർത്തർങ്ങിങ്ങനെ ഇരിക്ക
എന്താ വിശേഷങ്ങൾ മഴൊക്കെണ്ടോ
മഴ ഇന്ന് കൊർവാണ് ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല മഴ
എന്താ അന്റെ മക്ക് പെയ്തില്ലലേ എല്ലോട്ത്തും മഴ ഇന്നൊക്കെ ഒരു എലർച്ചണ്ട് ഇന്നലെമെനിനാന്നൊക്കെ നല്ല മഴയും ഇന്നൊക്കെ ഇന്നലെ നല്ലമാഴേന് ഇവിടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്ഇപ്പോ ഒരുഒലർച്ചണ്ട്
ആഹ് ഇപ്പോ ഇന്ന് ഇവ കൊർച്ചൊക്കെ വെയ്ലർച്ചിക്ക്ണ്ന്ന് വല്ലാതെ മഴ പെയ്തിട്ടില്ല ഇപ്പൊ കൊല് മ് മ്
ഒരു മഴ പാ
ആഹ് ആഹ് അവിടെ എങ്ങനെ കുട്ടിയാള് എത്രണ്ണം
ഇവടെ ഇൻക്ക് രണ്ടാളാണ് രണ്ട് മോളാണ്
ആഹ് ആഹ്
ഒരാള് ഒന്നിലാണ് ഒരാള് അ പിന്നെ അങ്കലവാടീല് പോലാണ് ഓലൊക്കെ വന്ന് ഓർക്കൊക്കെ ചായ കൊട്ത്ത് മേല് കൈകി ചായൊക്കെ കുട്ച്ച്ങ്ങനെ കളീലാണ് കുട്ടിയാള് പൊർത്തെ പൊർത്ത് കളിക്കാൻ അവിടെ ഗ്രൗണ്ടുണ്ട് അപ്പൊ അവിടെ കളീലാണ്. ചായക്കിപ്പം ഇന്ന് കാര്യയായിട്ടൊന്നുല്ലേ ഗ്യാസിന്ന് കഴിഞ്ഞ് അപ്പൊ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞപ്പളെ ഇനിപ്പം നാളെ കിട്ടുള്ളു പിന്നെള്ളത് തട്ടിക്കൂട്ടി കടിയൊക്കെ ബിസ്ക്കറ്റ് അതു ഇതൊക്കെ ഇണ്ടായീനി. ഗ്യാസ് ഇപ്പന്ന് കയിഞ്ഞ് ഇനി ഇപ്പ കിട്ടണെങ്കില് ഒര് തിങ്കളാഴ്ച ആവണം പോ രണ്ട് മാസം നിന്ന്ണ് മറ്റെ ഒരു മാസം നി നിക്കലൊള്ളു ഇപ്പൊക്കെ ഈ പ്രശ്നത്തിന്റേശേ രണ്ട്മാസ് ചില്ലറൊക്കെ നിക്കും ഒക്കെ വെറെകടുപ്പുമ്മലായിട്ടേ അപ്പൊ ഇന്ന് തട്ടിക്കൂട്ടങ്ങനെണ്ടൊപ്പിച്ചു.
ഏ ഒരു കുറ്റിയോള്ളപ്പോ രണ്ട് കുറ്റില്ല
ഒന്നേള്ളൂ ഒരു കുറ്റി ഉണ്ടേയ്നു അയ്രണ്ട് കുറ്റി ഉണ്ടേയ്നു ഒരു കു റ്റി മൂത്തച്ചീടെ ങ്ങോട്ട് കൊണ്ടോയീന് ഇഞ്ഞ് ഓല് ബുക്ക്‌ട്ത്ത്ട്ട് ഓല് ബുക്ക്ട്ത്തിട്ട് അയ്മ്മന്നൊരു കു
ആഹ്ആഹ്ആഹ് ഇവടെ രണ്ടര മാസം മൂന്ന് മാസത്തോളൊക്കെ നിക്കും ഒരു കുറ്റി
ഇവടെയ്ല്ഞ്ഞ് ഞങ്ങള് തോന്നെ ആളുള്ള പെരാണ് അപ്പോപിന്നെ അങ്ങനെ നിക്ക് ലില്ല. ഞങ്ങള് വല്യയ ഫാമിലിയാണ് അപ്പ എപ്പളും വാണ്ടിയെരും കുട്ടിയാളൊക്കെ ഇള്ളല്ലേ അപ്പോ ഓരോന്ന് ഓരോന്ന് അതും ഇതൊക്കെ വേണ്ടിയെരും.
ഉം അപ്പൊ പിന്നെ അത്ര തന്നെ പോവൊള്ളൂ.
ഇന്നാലും ഇപാവശ്യം കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ രണ്ട് മൂന്നു രണ്ടര മാസൊക്കെ നിന്ന്ണ് അങ്ങനെ നിക്കലില്ല മാക്സിമം നമ്മളിപ്പെ ഇപ്പൊ പേടി കൊടുങ്ങുമ്പോ നമ്മളന്നെ അടുപ്പത്ത് വിറകില്ലെങ്കിലും ഉണ്ടാക്കി കൊളത്തിച്ചോ പൊക്കെ അങ്ങനെ അടുപ്പത്ത ആായിണ് കൊറെയൊക്കെ നല്ല ഗ്യാസ് ബേക്കും ആവശ്യത്തിന് മാത്രംേക്കൂ ഇന്നാെ ആ പ്രശ്നം
അപ്പൊ നമ്മള് നമുക്കരു കാവംുണ്ടായി ഉ
പിന്നെ കുറച്ചൊക്കെ നോക്കുവ മറ്റേ നമ്മക്ക് കി ആ കരണ്ടടുപ്പ്ണ്ട് പിന്നെ കെറ്റലൊക്കെ ഉണ്ട് ചായല്ല ആ ഉണ്ട് കരണ്ടടുപ്പ് ചായ കയറ്റലമ കാച്ചപ്പ പിന്നെ വല്ിയ ബുദ്ധിമുട്ടില്ല കാര്യട്ടൊക്കെപ്പൊ അടുപ്പത്തന്ന പോകലല്ലേ അപ്പ പിന്നെ വിയ ബദ്ിമുട്ടില്ല ഗ്യാസ് ചെയ്യുമ്പോ വട്ട ക്കെന്തേലൊക്കണ്ടാ
അത തന്നെ അതാണ ഈ പിന്നെ നമുക്ക് കരിയാക്കാതെ ചെില ഇനി കരി ആവുമ്പോ ഒരു മടിയക്കറി അത് മോറി നേരാക്കണമെങ്കിൽ നല്ല പണിയല്ലേ
അങ്ങനെന്തൊ പറ്റല്ലേ എനിക്കത്തെ ഇ മാഗി അങ്ങനത്തെൊക്കെ പറ്റുള്ളൂ അപ്പം ഇവിടെ മാഗിന്റെ പേക്ക് ഉണ്ട കിട്ടണം ന പറഞ്ഞാൽ ഗ്യാസില്ലാത്തൊണ്ട് നീ നാളെ രാവിലെ ഉണ്ടാക്കിയ
അതന്നെ ഇവിടുത്തെ വല്ിയോളം അങ്ങനെയാണ് ഇവിടുക്ക് മാഗി അങ്ങനത്തെ ക്കേ വെക്കണ് ഞാന്
ആ
ആണെങ്കി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വല്ലാതെ വാങ്ങി കൊടുക്കൂല ബേക്കറി നൂഡിൽസ് അങ്ങനെ തൊന്നും വേറെ എന്തെങ്കിലും പൊടിയണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ നേന്ത്രപായം കൊണ്ട അങ്ങനെ എന്തൊക്ക എന്തലൊക്കെ ഞാൻ ചെയ്യാം
പയം വാട്ടി കൊടുക്കലുണ്ട് ഇന്നെ ഗ്യാസ് പായക്കാട്ണ്ട് പിന്നെ എന്ത
അങ്ങനെയൊെ എന്ത ലും
അത് കഴിക്കുവോ അങ്ങനത്തൊ ഒന്നും പറ്റൂല എവിടക്ക ഒന്നോ
പറ്റുന്നില്ല ചെലപ്പോ വലിയ ക്ക് വലിയ ഇതില്ല പക്ഷെ എന്നാലും എങ്ങനെല കാാട് കുടിപ്പിച്ചു
ആ അംഗൽവാടിൽ നിന്ന് ഈ അമൃതപൊടി തരെ മറ്റോക്ക് കിട്ടീനി ഇപ്പ മൂന്നാഴ് അംഗൽവാടി പോല തുടങ്ങി ഇതുവരെ വലത്ത ആർക്കും ആവശ്യമായി ആ അ പുട്ടുണ്ടാക്കി ഇഷ്ട പുട്ടുണ്ടാക്കി ശ ഇപ്പ ഇളച്ചന്റെ മോനുണ്ട് പോവണ്ട് ആ പുട്ടുണ്ടാക്കിയ ടേസ്റ്റ് ആണ് അപ്പൊ അവഓല് തിന്നും പുട്ടല്ല ടേസ് അ ഉണ്ടാക്കല്ലേ
ആവിലോ അതോ പുട്ടിന് നനച്ചിട്ട് എണ്ണൽ വർക്ക് ആ അങ്ങനെ ഉം
ഉണ്ടാക്കണ മാതിരി ഓവറ് വെള്ളം വേണ്ടിയ ലൈ അയക്ക് ചിറങ്ങന ഒന്ന് പാറ്റിയാൽ മതിന്നു
നാനയും അല്ലേ
നും വല്ല വെള്ളമാണ് വെള്ളം ഏറിയ പിന്നെ പിന്നെ കൊ വക
ആ് അപ്പൊ പിന്നെ കാട്ട കാട്ട ആാവവും ഉ
കട്ട കട്ട ലേശം വെള്ളംതാക്കിയാ മലടി പിന്നെ തേങ്ങിട്ടാണ്ട് ചൂടോടൊക്കെ കഴിക്കണം അപ്പഴല്ല സ് മധുരത്തിന് ആവശ്യ ഇില്ലല്ലോ
ഉപ്പുമാവ ഒക്കെ ഉണ്ടാക്കൂല്ലേ അതേപോലെ ഉണ്ടാക്കും അതോട്ട് കടുക് പട്ടി ണ്ടക്ക് പിന്നെ വേ ഇന്തലിയും പച്ചമുളക ഇട്ട് അതിലിട്ട് ഇങ്ങോട്ട് അളക്കും
ഏന അപ്പൊ എതാവലോ വെള്ളത്തില് ഇറന്ന കൊണ്ട് ഒറ്റതാവലോ ആഹ ആ കോയമ്പലായിട്ടേക്ക
എന്നിട്ട് ഇങ്ങോട്ട് ഇളക്കി ഇങ്ങട്ട നമ്മ റവ റവ ഉണ്ടാക്കൂല അതേപോലെ കട്ട കട്ട ആയി നക്കും
കട്ട കട്ട ആയിക്കൂല ഇത് നല്ല വെള്ളം പറയുമ്പോ ചെലതേ ചോ
ആഹ് ആ നല്ല വളം പറഞ്ഞ പിന്നെ വരകിയ പോലെ ആകും ആഹ ആഹ ഉം ഉം ഉം പിന്നെ എന്ക്കൊക്കെ അത് തിന്നാലേ ഭയങ്കര ഗ്യാസാണ്. പിന്നെ അന്നക്കക്ക് പിന്നെ ഇത്ണ്ടാവില്ലാ ഹാ ആഹ് വയറ് വീർക്കക്കരം
ആഹ് ഗ്യാസിന്റെ പ്രശനം കൊറച്ചീസായി ഞാൻ അനുഭവിച്ന്ന് രാത് ഇ ഫുഡ് കൊറക്കുമ്പളേ ഞാന് തടി ഉണ്ടായിട്ടല്ല എന്നാലും ഞമ്മ ഉം അതന്നെ കൺട്രോള് ചെയ്ത് പോവാണ് അപ്പൊ പിന്നെ രാത്രി ഭക്ഷണം അങ്ങട് ഒഴിവാക്കി ആഹ് രണ്ടീസം ഒഴിവാക്കിയാ മ പിന്നെ എന്തിനും കയിയൂല്ല. ഗ്യാസേറിയ പള്ളേൽക്ക് ഒരു ഗ്യാസും ഒരേ ശ്വാസ ദ കിട്ടാതെ ചെയ്ല
ഗ്യാസ് എനിക്ക് എങ്ങനെ അറിയോ ആഹ് ദഹനം കുറവാണ് പെട്ടെന്ന് എടു ദയിച്ചൂല കൊറേ ഒരു എന്തെങ്കിലും തിന്നാ കൊറേ സമയം കഴിഞ്ഞ് പിന്നെ ദഹിച്ചോള്ളു. അത് തേപോലത്തെക്കെ തിന്നാ പിന്നെ പ്രത്യേകിച്ചും. കൊറച്ചീച്ച കൊറച്ചീച്ച ഇങ്ങനെ തിന്നാണെ കൊഴപ്പം ആഹ് അതാണേ കൺ
ആഹ്
നിക്കൂല
തിന്നാതെനിക്കൂ നിന്ന് നോക്കാണെങ്കിൽ ഏതും പറ്റൂല ഗ്യാസിന്. പൂള അങ്ങനത്തൊന്നും ഏതും പറ്റൂല ഗ്യാസിന് പുട്ട്, പൂള പത്തിരി അപ്പൊ മ്മക്ക് ഏത് തിന്നാൻ കയിയൂല്ല. ഏഹ് തിന്ന കണ്ടാ
ഉം
തിന്നാഞ്ഞാലും പ്രശ്നാണ് തിന്നല്ലിലും ഒക്കെ പ്രശ്നാണ് ഗ്യാസ്
ഉം തിന്നാതിരി എന്നാ പിന്നെൻ ക വിക്കൂലല്ലോ തിന്ന ആഹ് ആ എന്നിട്ടെന്താ ചെയ്യ
രാത്രികക്കൊക്കെ ഫുഡൊക്കായിഞ്. ഞാനിങ്ങനെ ഇഞ്ചിനീരങ്ങനെ
ഫുഡ് ആഹ് ആഹ്
ഞ ഇഞ്ചിയിം മഞ്ഞളും തെളപ്പിച്ച് കൂച്ചുമ്പൊ കൊറച്ചോസൊരു സുഖണ്ടാവും.
ക്ക് ഇഞ്ചിനീര് കുടിച്ചാല് കൊറേ സമാധാനം ഗ്യാസിന്റെ ഗുളികാടിച്ചാലും നിങ്ങക്ക് ആ പ്രശ്നം ഒരു സുഖം കിട്ടു ഇഞ്ചിനീരുടിച്ചാലും പിന്നെ അതിങ്ങനെ എമ്പ് ഏമ്പക്കം ഇങ്ങനെ നമ്മള് തൊള്ളന്ന്ങ്ങനെ ഏമ്പക്കൊട്ടെ പോവൊള്ളൂ അല്ലാത്ത പോക്ക് പോവൂല്ല ഏമ്പക്കം ഇട്ടപാട് ഗതിയേട ആല്ലേ നമുക്കത് ആൾക്കാര് വിചാരിച്ചിട്ടാ പള്ളർച് തിന്നിട്ട്
അതാണ് എൻക്ക് അങ്ങനത്തെ ങ്ങനെ തേട്ടൂല തേട്ടല് വരൂല്ലെനിക്ക്
ക്ക് തേ അത് വന്നാല കൊറേ സമാധാനം ഉണ്ടാവൊള്ളു.
ആഹ്
പള്ളക്കും ടൈറ്റ്ണ്ടാകും പക്ഷെ അതിങ്ങനെ പോക്മ്പോ അതൊരു സുഖാണ് അതാ ഇഞ്ചിനീര് കുടിച്ചപ്പോ വേഗം
കൊറച്ചീച്ചങ്ങനെ അയവ് വരും.
ആഹ് അയവ് വരും. അപ്പൊങ്ങനെ ശ്വാസത്തിനൊരു ഗതികേട് വരൂല്ല മറ്റത് ഒരു ഗതികേടാല്ലേ വായ്ഗുളിക ഉണ്ടാവും അതും ഞാൻ എടക്ക് കുടിക്കും
ഉം ഉം
ഞാൻ തോള്ളെൽ ഇടും അപ്പഴൊക്കെ കൊറേ സമനം ഇണ്ടാവും. എന്ത എന്നിട്ട് ഫുഡ് എന്തൊക്കെയ രാത്രി നന്നായി
ഫുഡ്ഡ് ഉച്ച ക്ക്‌ ഇപ്പോ പിന്നെ ബീഫും ചക്കിം വെച്ച്ക്കേയിരുന്നു ബീഫിന്റെ എല്ലിട്ട്ങ്ങാണ്ട് ചക്കിം അതും കൂടി മിക്സ് ആ ക്കെക്കും അങ്ങനെ ഇനിയിപ്പോ വൈന്നേരത്തിന് ഒണ ചോറ്ണ്ട് ചോറുമ്മ ഇന്ന് തൊട്ട്ട്ടെന്നെ ഇല്ല കൂട്ടാണ്ടേ പിന്നെ ചോ
തന്നെ കൂട്ടാൻഉണ്ടായ പിന്നെ അതന്നെ പള്ളറയല്ലോ പിന്നെ ആവശല്ല്യ
ആഹ് ആഹ് അ അതാ ചൂടോട്ക്കനാണ്ട് തിന്ന എന്നിട്ടങ്ങനെ തിരുമ്പാനും കുളിച്ചാനൊക്കെ എറങ്ങി അത് കഴിഞ്ഞ കുറച്ച് നേരം പിന്നെ ഇപ്പോ നാല് മണി ആയ്പ്പോ പിന്നേം ചായക്കും കുറച്ച് കൂട്ടാൻ തിന്നും
ആഹ് അതന്നെ കേടയ്ക്കാരം ഇങ്ങനെ കഴിക്കുമ്പോ
ആഹ് പിന്നെ ആരുല്ലല്ലോ തോഞ്ഞി പറഞ്ഞാന്താ ഇന്ന് വല്യ കൊയപ്പല്ല്യ അത് ഇഞ്ഞി ഇപ്പ എന്താന്ന് അറീല്ല
അല്ലെങ്കി ഇണ്ടാവല്ണ്ട് അയിന് ഇൻക്ക് എങ്ങനേ അറിയോ നമ്മള് ഇതിന്റേണ്
ആഹ്
ആഹ് ഒറ്റക്കാക്കരം അയിന് ഓല് ഒ ഒറ്റയ്ക്ക്‌ന്ന് പറയാന് കൊറച്ച് സമയൊള്ളൂ പിന്നെ ബാക്കിയിണ്ട ണ്ടാവേയ് രണ്ടെണ്ണം കുനിഞ്ഞ്കേറുമ്പോ പിന്നെപ്പൊ കൊറച്ചേ
ആഹ് അതെ ഇപ്പൊ എന്തേ ജോലിക്ക് പോവല്ണ്ടോ
ഇല്ലേയ് ഒന്നിനും പോക്കില്ല
ഇവിടെ കുടിയിൽ പണി ഇട്ക്ക കുടീത്തെ പണി
അതന്നെ ഇപ്പ എല്ലാരിം അവസ്ഥ ഇപ്പത്തെ കാല ഇല്ലാഞ്ഞാലും പറ്റൂല്ല അതാണത്
പിന്നെ പിന്നെ ഞാ ഞാൻ പറയും ഈ കുടീത്ത പണിം ഈ പോക്കും പാടെ എങ്ങനെ ഈ പോണോലൊക്കെ എന്ത് ചെയ്യണോന്നാവലെ നമ്മളെ ഈ അഞ്ചാറാളത് തിരുമ്പലും ഓല്ക്കില്ല വെച്ച് ഇണ്ടാക്കലും ഈ പെരെം കുടിം അടിച്ചു വാരി തൊടക്കലും പിന്നെ ഈ അയിന്റെ ല്ലി പോകലും അപ്പൊ അങ്ങനേം കയ്യോക്കാരം പിന്നെ നമ്മളെ വൃത്തിക്ക്ള്ള പണിയൊന്നും നട ക്കൂലാക്കാരം അങ്ങനെ പോകുമ്പോ അതാക്കാരം ആ എത്ര നാർത്തെ നീച്ചാലും കയൂലല്ലോ എന്നാൽ പണി ഉണ്ടാവും
അയ്യോ ശരിയാണ് ഈ പൊറത്ത് പോണ് ജോലി ക്കൊക്കെ പോണോലൊക്കെ പിന്നെ ഓല് ഒന്ന് കണ്ണ് ഇല്ല്യ ഒന്നു അറിയാതെ അങ്ങനന്നേ കെടന്നാ പിന്നെ കൊഴപ്പല്ല്യ അവടെ തെടക്കട്ടേച്ചിട്ട് രണ്ടീസൊക്കെ
അങ്ങനണ്ട് കൊറച്ചൊക്കെ നമ്മള് കണ്ടില്ല കേ ട്ടില്ലാന്ന് വെച്ച് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോവാണ്ന്നുണ്ടെങ്കി ആഹ്
ആഹ് അപ്പൊ നടക്കൂല ആഹ് പിന്നപ്പോ അങ്ങനെ പോവലൊക്കെ തൊടങ്ങിയ പിന്നെ മക്കളും കൊറച്ചൊക്കെ ചെയ്യോക്കാരം മക്കള് കൊറച്ചോ
അതന്നെ വലുതാവുമ്പോ ഓലും ചെയ്യും കൂട്ടത്തിലാവുമ്പോ ഇപ്പൊ എല്ലാർക്കും ചെ പോവാള്ളാവുമ്പോ എല്ലാരും കൂടി ചെയ്യലേയ്ക്കാരം
ആഹ് ആഹ്
ജോലി ഇല്ല്യാഞ്ഞാലും ഒ ശരിയാവൂല ഉണ്ടായാലും പിന്നെ തീ ജോലി കൂടുംന്നല്ലാണ്ട് കൊറയില്ല അങ്ങനെ ഇങ്ങനെ
അതാണ് ഉം എന്നാ ശെരി. ഹസ്ബൻ്റ നാട്ടിൽ തന്നെയാണ്. ഇൻഡസ്രീലിന്റെ കടയില്. എന്താണ് സാധനം എടുത്ത് കൊടുക്കണ പണിയാ. ഉം ഇന്ന കൊട് ട്ടോ
ആഹ് അന്നായിക്കോട്ടെ ശരി.